ശ
കേക്ക് ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
എന്താ വിശേഷം ദേവമോൻ മ്മം കൊടുക്കണ്
ഓഹോ മൂ കുഞ്ഞ
രണ്ടര വയസ്സ്
ആഹ എനിക്ക് സെയിം ഒരു മോനുണ്ട്ഇപ്പൊ ഉറക്കവാ ഹി ഹി ഹി ചോറൊക്കെ കുത്തി കയറ്റി കൊടുത്ത് ആണല്ലേ ഇത് ഇച്ചിരി വിഷയോ ആഹ ഇതും ഇച്ചിരി വിഷയമ- പിന്നെ ഉറങ്ങിയില്ലേലും വിഷയ ഉറങ്ങിയാലും വിഷയം വിശ പിന്നെ ഞാൻ വരിച്ചങ് ഉറങ്ങട്ടന്ന് മ്മ് മ് ആ അടിപൊളി അപ്പൊ പൊളിച്ചു
മൂത്തത് യു കെ ജി യില് പോയി ഉം ഇളയത് ആറുമാസം സം അത് ഉറങ്ങണ് ഇവൻ ഒനിന്നും സ - സമ്മയ്ക്കില്ല
ആണല്ലേ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഇതെല്ലാം കൂടെ
ഞാൻ ദേ മൂക്ക് കൊണ്ടി ഇക്ഷ ഇങ്ങ കക്ക കങ്ങ വരച്ചൊണ്ടിരിക്ക
ആണല്ലേ തലക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ ഇവിടെ രണ്ടെണ്ണ ആയിട്ട് അയ ഇവിടെ എനിക്കാണെങ്കിൽ മൂത്തത് ആ ഉറക്കമല്ല നമ്മള് ഉറക്കം പോയി കഴിഞ്ഞാ പിന്നെ ആകെ വിഷയമാണ് മ് എനിക്ക് മൂ- അതായത് ഏഴു വയസ്സുള്ള മോളാ എന്നിട്ട് എനിക്ക് സമാധാനമില്ല എന്നാ സമാധാന ഇല്ല അന്നേരം പിന്നെ ഇതുങ്ങളോ നല്ലായിരിക്കും പിന്നെ ഒരു ഇത് ഓളത്തില് ഓള ലങ് പോവാ
ആ
മ്
അല്ലത് പെട്ടെന്നായി രാത്രി ആകന്ന് അറിയില്ല നേരമ്പൊളക്കുംന്ന അറിയില്ല രാ ത്രി ഒരു മൂ വെളുപ്പിനൊരു മൂന്ന് നാല് മണി വരെ ഓടിക്കളിയാണിവന്
മ്മ്മ്
മ്മ് ഒരു പേടിയുല്യ ഒന്നൂല്യ
ഇപ്പറക്കെ കൊറേയും കൂടി.
നമ്മളോട് ആരെങ്കൊക്കെ എടുതോറെയും. കുളം പറയാണ്ട്
ഓ
ഏയ് നമ്മള ഉറങ്ങാൻ സമ്മക്കില്ലേ കണ്ണടച്ചാ വന്ന് കണ്ണിങ്ങനെ തൊറക്കും.
അത് കൊള്ളാം.
ഉ അല്ലല്ല മൂ മൂത്തതും എളേതും പെണ്ണ് ഇത് നാടുവിലത്തെ ആണ്.
ആഹ് അപ്പൊ അവനാണ് കുടുംബത്തിന്റെ ഭാരം മൊത്തം. അന്നേരം അവൻ ഉണർന്ന ഇരിക്കണം ഉം പിന്നെ അന്നേരം ഫുഡ് വീട്ടിൽ വേറെ ആരെങ്കിലക്കെ ഉണ്ടോ
ഇണ്ട് പക്ഷെ ഉമ്മ വിചാരിക്കും ഇവരെ നോ ഇതിലും വേദം ല്ല പണിയെടുക്കുന്നതാ
ആണല്ലേ അത എല്ലാരും പറയാറുള്ളതാ അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇല്ല.
അല്ല അവര് പറഞ്ഞില്ല അങ്ങനെ വിചാരിക്കൂന്ന് ഉമ്മാണ് പണ്ടക്ക ഉം ചോറവൻ തിന്നാണ്ടെ കാക്കനെ വിളിച്ചു വരത്ത കൊടു ഓക്കെ
ആഹ് എന്നാണ്ട് ഉ ഭയങ്കര മൃഗസ്നേഹിയ
അതെന്ത് കൊടുത്താലോ അതെ മൂ ഇവര് മൂത്തര് രണ്ടുപേര് കുറച്ച് കൊണ്ട് ആദ്യം കാക്കയ്ക്ക് കൊടുക്കും. ബിസ്കറ്റും എല്ലാം കൊണ്ട് കൊടുക്കും കാക്കത് കാരണം ഇവരുടെ ശബ്ദം വേഗം വീടിന്റെ ഫ്രെണ്ടി വരും.
ആഹ എനിക്കുള്ളതായി ട്ടം വരുന്നുണ്ട്. അന്നേരം പിന്നെ എല്ലാരുംവിടെ തമ്പടിച്ചു തമ്പടിച്ച് താമസമായിരിക്കും ഉ ഇവിടെ അങ്ങനെ ഭയങ്കര ശല്യ ഇവിടെ പൂച്ചക്കെ കൊടുക്കുന്നേ നാട്ടാര് ഇടെ ഞങ്ങളുടെ പച്ച വളത്ത ന്നെന്ന്. ഇപ്പൊ അതുകൊണ്ട് പുള്ളേരെ വെളിലോട്ട് ഇറക്കത്തില്ല. ഉം പോയി എ ഹൊ ഹൊ ഉം ആകെ വി ഷ്യോ
പിന്ന തേ ഏ മു മുതിര മുതിരക്കറി അവൾക്ക് കൊണ്ടു പോകാൻ വേണ്ടി ഇണ്ടാക്കിതാ
ആ മുതിര കറിയൊക്കെ വെക്കുവ അല്ലേ
ആ മുതി ഇതാ മറ്റേ ഉള്ളി മുളകിടില്ലേ നമ്മ
ഓ ഞാനീ സാധനം കണ്ടിട്ട് പോലുല്ല
അതെ
ഞങ്ങടെ നട്ടിലോ
അവിടെല്ലർക്കും ഭയങ്കര ഇഷ്ടാ ആഹ് മുതിര പിന്നെ അതെ ബീൻസും ക്യാരറ്റും കൂടെ ഉപ്പേരി വെച്ചിട്
ഓ തോരൻ ആ ഉം
പല സൈഡിലും പല ആഹ് പല ഭാഗത്തും പല ടൈപ്പിലാണുള്ള പയ
ആന്ന് ആന്ന് ഇവിടെ ഞങ്ങൾക്ക ന്ന് ചീ ചീരയല്ലല്ലോ ഇത് മുരിങ്ങ മുരീങ്ങയില തോരാൻ വച്ച്
ഉ ഉം ഇവരേന് പച്ചക്കറികളും മീനും ന്നെ ലെ വെച്ചത് ബാക്കിയിരിക്കും ക്ക്യ പിന്നെ ബീഫിന്റെ ഒരു കളി ചിക്കന്റെ ഒരു കളി ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒരുസ് ഒരു ദിവസം കഴിക്കാം പിറ്റേസംഅതന്നെ വെക്കുമ്പോ ന ഉം മടുപ്പണ് ഉ ചിക്കന്ണ്ട് ആയ്ല് ബീഫ് ഫ്രീസ് ചെയ്ത് വച്ചേക്കാ ബീഫിറ്റല് കളിയായിരിക്കും ഇനി
ഏതൊക്കെ കൂട്ടം ഉണ്ടാക്കണം ബീഫിന്റെ
കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഇണ്ടാ
ഏഹ്
കുക്കിംഗിന് ഇണ്ട്രസ്റ്റ്
കുക്കിങ്ങില് നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മള് ചെയ്യുന്നുണ്ട് ചിലപ്പോ റെഡിയാവും ചില ഒ ഇത് ചെലോർക്ക് റെഡിയവും ചെലോക്ക് റെഡി ആവൂല എന്നൊക്കെ പറയുന്നത് പോല എന്തായാലും ഉണ്ടാക്ക രാവിലെ വല്ലാം ഉണ്ടാക്ക പിന്നെണ്ട്
ഉം
പിന്നെ അമ്മയുണ്ട് ഇവിടെ ഹസ്ബൻന്റിന്റെ അമ്മയുണ്ട് ആള മെയിനായിട്ടെല്ലാം വെക്കുന്ന മീൻകറി പി ഞാൻ വെച്ചാ റെഡി ആവത്തില്ല എന്താന്നറിയത്തില്ല ഞാനും മീൻക്കറിം തമ്മി അ ത്ര പോരാ പച്ചക്കറിയൊക്കെ വെച്ചാ കൊഴപ്പല്ല നല്ലതാ ഏഹ് മീന് വ്ടെ ആ അതെ യതെ അത് പൂ ഹസ്ബന്റിന് അങ്ങനെ ന്ന്ന്നേ ഇഷ് ടും മൊളക് ടും മൊളക് ട്ടതാ എനിക്കിഷ്ടം
ഉം ഉം
അങ്ങനെ ഇന്ന് പച്ചക്കറി യെച്ചതാ മീൻ ഉം നല്ലൊരു മീൻ കി ട്ടി കൊറേ നാളെ ഇവ്ട മീം വരുന്നേ ഒന്നും ചെലപ്പോ കൊള്ളത്തില്ല ഉം കൊല്ലത്ത്ന്നാന്നും പറഞ്ഞ മീ ര്ന്നത് പക്ഷെ തിന്നുമ്പോ ഒരു സുഖൊ ഇല്ല ഉം എവിട്ന്നാ കൊണ്ടുവരുന്നേന്ന് ഒരുപിട്ത്തവു ഇല്ല
അയ്സ് ട്ട് വെച്ചതയ്ക്കു ചെൽപ്പോ
മം പക്ഷെ ഇന്നലെ ഉം നല്ല മീൻ കിട്ടി ചൊവന്ന മീന് ചെങ്കലവാന്ന് പ റിയുവിടെ അവിടെന്ത കുറേന്നെനിക്ക് അറിഞ്ഞൂട ചൊവന്ന കളറിലുള്ള മീന് ഉം ആ അവിടെ കോരയാണ് ആ ആ ശെരിയാ അങ്ങനെയൊക്കെ പറയും ആ ഇവിടെ അതായിരുന്നു നല്ല മീനായിരുന്നു
ഉം അത് വറ്ത്താ നല്ല ടേസ്റ്റാ കഴിക്ക
ആഹ് വറുത്താ ഇന്നലെ രാത് ത്രിയിലാ ച്ചോണ്ട്വന്നേ രാത്രി വറ്ത്ത് ഇന്ന് കറിയും വെച്ച് പിന്നെപ്പ അയിനൊക്കെ ഒള്ളേ ഒള്ളൂ വാങ്ങി വച്ചാലും ഭയങ്കര വെലയും സാധനവും ഇല്ല ഉം
സാബ്രാണികൊടി വന്നിട്ടുണ്ടായിരുന്നു
സാമ്പ്രാണിക്കൊടി ഉം വെള്ളത്തില് നമ്മുടെ ഒക്കെ ഇവടെ കൊറച്ചു ദൂരം പോയാ മതി തെല നമ്മളങ്ങോട്ടൊന്നും പോവാറില്ലലെ.. ഹ്
മ് ഹ് ഹ്
ട്ട് ഇല്യാ ഉം.. എന്റെമ്മേടെ നാടവിടാണ് മൺഡ്രോത്തുരുത്താ, ഉം...
അപ്പൊ ഞാൻ എന്തയ് ചെയ്തുന്നച്ച ഞങ്ങളെന്താലും പോയി, ഞങ്ങക്കുടുന്ന് കുറച്ച് ദൂരണ്ട് അപ് അപ്പൊ ഞങ്ങ പോയി അപ്പൊ അയുടെ കണ്ട്. അവിടുള്ളവരാണെങ്കി ഇസ്ഥലത്തേക്ക് പോയിട്ടില്ല. എന്ന്ട്ട് കുട്ട്യളെട്ത്ത് നല്ല പാർട്ടി വെയറൊക്ക്ട്ട് പൊർത്ത്‌ക്കെറങ്ങിയതാണ്. പിന്നേ. ഉം ണ്യൾടെ ഡ്രസ്സ് സാധനങ്ങളൊക്ക കയ്യില്ണ്ടായിരുന്നു. ഇവി നേരെ കൊണ്ട് വെള്ള ത്ത്ല് വിട്ടിട്ട് പോയി. ഇഡ്രസ്സ് സാധനങ്ങള് പാർട്ടി വെയറൊക്കെട്ടിട്ട് വെള്ളത്തീല്
നഞ്ഞ ഉളി
ആഹ് അർഞ്ഞൂടഏതാ സംഭവന്നർഞ്ഞൂടാ അതാണ്.
പേര് മാത്രങ്ങന കേട്ടട്ടൊണ്ടല്ലേ?
പേരുങ്കേട്ടിട്ടില്ല അവങ്കൊ അവ്ടേ കസിന്ണ്ടവൻ കൊണ്ടോയതാ.. ന്നാ അവം പോയ്.
ഓാ ഇതുപോലെ മ്ഹ്ഹ് പോയതെല്ല ഒരു കണക്കായ്രുന്നു. യ്.. ഇതു വോലെ പോയതെല്ല ഒര്കണക്കായിരുന്നു. യെന്തോരു സംഭവൊണ്ട്.. ആഹ് ആന്നാന്ന് എന്തോ ഒരു സംഭവൊണ്ടമ്മ ക്കല്ലാക്കുട പോവാ ബാക്കി അടോക് ചെല്ലുമ്പ
ങ് ഹ ഹ അങ്ങനെ
ഉം ഉ ഉം.
കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാനാണ് പറയണത്. ഊ അവൻ തിന്ന്ന്ല്ലാ അ കാക്ക ന് കൊടുക്ക്ന്ന്
ഉം അവൻ പറയും അമ്മേ എന്തിനാ ഇതൊക്കെ ഒണ്ടാക്കി തരുന്നേ കാർബോഹൈഡ്രേറ്റ് ഒക്കെ മാറ്റിട്ട് വേറെ വല്ലോം ഒക്കെ ഒണ്ടാക്കി താ എന്ന്
ക്കെ ഇണ്ടെങ്ങെ ഇവര് ഇവരെ ഒരു നിർ ബന്തോ നിർബ ന്ധിക്കണ്ട ഇതെങ്ങനെയാ ഇതിന്റ ടേസ് റ്റൊക്കെ ഇവര് പഠിക്കണേന്ന് മനസ്സ
ആഹ് അത് അങ്ങോട്ട് കൊണ്ടു വെച്ചു കൊടുത്താ വെളീന്നങ്ങോട്ട് കൊണ്ട് ഈ ചോറ് തന്നെ നമ വെളിന്നാണ് കൊണ്ടൊന്ന് കൊടുത്താലോ എന്ന് ഞാനും തോന്നിപ്പോയി അത് വല്ലാത്തൊരു സ്വഭാവം തന്നെ പുള്ളേർക്കല്ല വീട്ടിന്ന് നമ്മള് ഇനി എത്ര രുചിക്ക് ഉണ്ടാക്കി കൊടുത്താലും ആ ആ
ഒരു പച്ചക്കറിയാ ഫ്രൂട്ട്സാ ജ്യൂസാ ഒന്നും കഴിക്കില്ല എന്നാ അവൾക്ക് വെല്ല ബ്രോസ്റ്റഡ് ചിക്കൻ ആ ബർഗറാ ഷവർമൊക്കെ കൊടുത്താ ആരും നിർബന്ധിക്കണ്ട നമ്മ ഈ ഭക്ഷണം വാരി കൊടുക്കാൻ ഇരുന്നാല്
ഇപ്പ തന്നെ ഈ ചെർക്കന് നീ വാരി കൊടുക്കുന്നല്ല ഉം മറ്റേത് അങ്ങോട്ട് കൊടുത്ത വാരി കൊടുക്കണോ വേ വേണ്ടാ തനിയെ
വേണ്ട തനിയെ തിന്നോളും
ഇതൊക്കെ തന്നെ എല്ലായിടത്തും നടക്കുന്നേ എന്തോ ചെയ്യാനാ എപ്പഴെപ്പഴും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റോ ഉം ഉം ഇനി വൈകിട്ടത്തേക്കെങ്ങനാ വരുമ്പോഴത്തേക്ക് വല്ലതും ഒക്കെ ഉണ്ടാക്
ഞാൻ എനിക്ക് മടിയാ വല്ല മിച്ചറും ചിപ്സ് ഒക്കെ ഇരിക്കണ്ട് അതൊക്കെ കഴിക്കും
ജെങ്ങനാ ഉണ്ടാക്കുന്നെ
ഉം ഞാൻ വല്ല ബ്രൗണിയാ കേക്കൊക്കെ ഉണ്ടാക്കി വെക്കണംന്ന് വിചാരിക്കും പക്ഷെ എ എന്തെങ്കിലും ഒരു ഗ്യാപ്പ്കിട്ടി ഒന്ന് പോയി കെട- ക്കും-
ആന്ന് നമ്മള് - അ നോക്കുന്നത് ഇല്ല രാവിലെ എണീക്കുമ്പം ഇങ്ങനൊക്കെ വിചാരിക്കും അത് ചെയ്യണം ഇത് ചെയ്യണം പക്ഷെ ഉച്ചയായി വെര്- എവിടെങ്കിലും- കേറിക്കടക്കാതോന്നു ഉം-
ഭങ്കര പണി പിന്നെ ഒറക്വല്ലല്ലോഒറ്റ ദിവസം ഒറ ക്കില്ല കണ്ടിന്യൂസായിട്ട് ഉറക്കില്ല അപ്പം എവിടെയെങ്കിലും ഇരുന്നാ അപ്പം ഒറങ്ങി- പോവ്-
ഉം ഒറങ്ങണം കേട്ടോ പകലെങ്കിലും കെടന്നങ്ങ് ഒറങ്ങണം -
പകലും കിടന്ന് ഒറങ്ങാൻ പറ്റില്ല ഒട്ടും ഒറക്കില്ലന്നാണ് ഒട്ടും ഒറക്കില്ല നാല് മണി -
ക്കാറായില്ലേ?
അവന് രണ്ടര വയസല്ലായിട്ടുള്ളൂ മൂന്ന് വയസാവണ്ട അങ്ങനെ അങ്ങനവാടിലാക്കണമെങ്കിൽ ഇവനല്ലെങ്കിൽ അവള് ഇന്നലെ രണ്ട് ഇ രണ്ടു പേരും- ഒറങ്ങി മൂത്താള് രണ്ടപേര് ഒറങ്ങിയപ്പാ ചെറുത് ഒറങ്ങില്ല ഇന്നലെ -
കണ്ടാ കണ്ടാ ഒരു എല്ലാരൂടെ- കൈ കഴുകി കളിയ ഇവിരെല്ലാവർ- ചേർന്നോണ്ടുള്ള കളിയാത് ഉം ഉം ഉം ആഹ് ആഹ് ഓക്കെ ഓക്കെ ശരി-